അലോ
ആഹ് കേൾക്കാമ്പറ്റ്ര്ന്നോ?
ആഹ് പറ്റ്ന്ന്
ഊം ന്തൊക്ക്യാ വിശേഷങ്ങൾ? ഊം സുകായിട്ടിരിക്കുന്നു. കൊഴപ്പൊന്നുല്ല. അവിടെയോ? ഊം മഴയാണോ രാവിലെയതോ വെയിലുണ്ടോ? ന്താ അവിട്
രാവിലെ നല്ല മഴയായ് ഇപ്പൊ കൊർച്ച് മഴ കൊർഞ്ഞ്ന്
ന്നാഹ് ഇവിടെ അങ്ങനെന്നെ മഴയായിരുന്നു. ഇപ്പൊ കൊർ വന്നിങ്ങനെ നിക്കുന്നു. വ ക്ഷെ അടുത്ത പെയ്യാനുള്ള തയ്യറെടുപ്പിനിക്ക്യ
അതിയോ? ചായ കുട്ച്ചോ?
ആഹ് ചായ കുടി കഴിഞ്ഞില്ല. കുഞ്ഞിനെ കൊണ്ടാക്കിയതെ ഉള്ളൂ. എനിയിപ്പ കഴി! ക്കണം
ഏടാ കുഞ്ഞിനെ കൊണ്ടാക്കിയങ്കനവാടീൽ
ആഹ്! കുഞ്ഞിനെ ആഹ് ആഹ് കുഞ്ഞിനെ അംഗൻവാടി പോണം. നേഴ്സറിയിലാക്കിയേക്കു പ്രൈവറ്റായിട്ടാ നമ്മുടെ ഗാ ആ സർക്കാരിന്റെ അല്ല. സ്വകാര്യത്തിലാ പ്രൈവറ്റിലായിട്ട് പിന്നപ്പം വണ്ടി വരും മേളില്. അവ്ടെ കൊണ്ട യവളാക്കി ട്ട് ഞാങ്ങേട്ട് വന്നതേ ഉള്ളു. ഇൻഇപ്പൊ കൊർച്ചേരൊക്ക ഫ്രീയായി. ട്ട് സമയണ്ടാവും. അപ്പൊ പിന്നെങ്ങനെ ഇരിക്കാംന്ന് വിചാരിച്ചു. ഉം. പിന്നവിടെയോ? ഒരാളെ ഉള്ളു ഒരാളെ ഉള്ളു
അതെയാ? എത്ര ചെറിയ
അഞ്ചു വയസ്സണ്ട്. അഞ്ചു വയിസ്സൊണ്ട്. ഊം
രണ്ട് കുട്ട്യൾ ഒരു മോനൊരു മോളു ആഹ് മോനിന്ന് വെള്ള്യയ്ച്ച സ്കൂളില്ല. ശനിയായ്ച്ച ണ്ടത്. വെള്ള്യായ്ച്ച ഞമ്മ അവിടെല്ല.
അങ്ങനയാണല്ലെ.
ഉം പിന്ന മോള് പോയി.
ക്കൂളുകൾക്കു അങ്ങനെ
അല്ല എല്ല അല്ല. അത് ഇവ്ടെ ഒര് ഇസ് സ്കൂളത് ബ് ന്ന് വെള്ള്യായ്ച്ച ഞമ്മക്ക് പള്ളിക്ക് പോകാന്ണ്ടല്ലേ ഉം അതൊണ്ട് വെള്ളിയായ്ചയില്ല. ശനിയായ്ച്ചവര്ക്ക്.
ഓ!
ഏത്! മോള് പോയി മോള് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എടുത്തിട്ട് ജോബിലുണ്ട്. ഇപ്പം.
ജോബിന് കേയറി ഉ അതിപ്പം ആരെ ക്കോ വിളിച്ചതിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ജോലിക്ക് കേറിയിട്ടുണ്ട്. അ നല്ല ആ കോഴിസ്
ആഹ ആഹ് നല്ല തറക്കേടില്ല നല്ല ഇത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ.
മാർക്കറ്റിംങ്ങ് പോലത്ത ഹാ ഹാ ഉ ഉ എന്താ രാവിലെ ചായക്ക്
പുരി നിങ്ങൾക്ക്.
ആ് ഇവിടെ അപ്പംവും, സാമ്പാറും.
എന്ത് അപ്പോ
അപ്പം വെള്ളയപ്പം വെള്ളയപ്പംന്ന് പറയുമ്പം അരിയൊക്കെ ആ
ആഹ പച്ചരിന്റെല്ലേ?
മൂഴു നുക്ക് അ ആ ഔടരച്ച് അങ്ങനൊക്കെന്. ഉഴുന്നുടും ഇത്തിരി. ആ ഇഡ്ലിമാവല്ല ഇഡ്ലിമാവിന് നമ്മൾ ഉഴുന്നു കൂടുതലിടും. ആ ഇവിടെ അ ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴന്ന് കുറച്ചിട്ട് തേങ്ങയിട്ട്. ആ ചോറൊക്കെ ഇട്ട് അരച്ച് അങ്ങനെ എടുക്കും.
ആ വെള്ളപ്പം.
ഉം വെളളപ്പം സാമ്പാറ് ഇണ്ടായിരുന്നു. സാമ്പാറോ ചമ്മന്തിയോ എന്തായാലും രണ്ട് കറിയൊന്നും വേണ്ട ഒരു കറി.
പിന്നെ ആരുണ്ട് കൊറെ ആളുണ്ടോ വീട്ടില്.
വീട്ടില് ഉമ്മ ഉണ്ട് ഉമ്മ എന്റെ ഇത്ത ഉണ്ട് ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണ് നിക്കുനേ ഇപ്പൊ ഉമ്മായും എന്റെ ഇത്താ ഇത്താട കുഞ്ഞും ഉണ്ട്.
ആഹ് ആഹ്
അൻവാടി പോയിട്ടില്ല പത്തുമണിയാ വുന്നല്ലേ ഉള്ളൂ. ആളുടെ സൗണ്ട് ഞാനാ ആ ഞാൻ ആളിനെ അങ്ങട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എങ്കില് ഇടക്ക് വരും കുഞ്ഞാ കുഞ്ഞാ എന്തു ചെയ്യവാ എന്ന് ചോയിച്ച് വരും എന്റെടുത്ത്. ഉ ഞാൻ പറഞ്ഞ മോൻ പോന്നു. ഇവിടെ ശേഷം ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടാത അവളെ
ഹ ഹ ഹസ്ബഡ്.
ആ് നാട്ടിലുണ്ട് ഇപ്പൊ വേറെ ജില്ലയിലാണ്. ടൈലിന്റെ വർക്ക് ആണ് ആൾക്ക്. അപ്പം ആ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ? എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ വരും. ഇപ്പൊ ഞാൻ എൻറെ വീട്ടിൽ വീട്ടിലാണ് നിക്കുന്ന്. ഹസ്ബൻഡിന്റെ വീട്ടില് അവര് അമ്മയുണ്ട് ഒരു ചേട്ടനുണ്ട്. ഒരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞു പോയി. ആ രണ്ട് മക്കളുണ്ട് അവർക്ക്. അപ്പൊ ഇപ്പൊ എന്റെ കു ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ആ എന്റെ കുഞ്ഞിന് ഇത്തിരി ഹെൽത്തി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അവളെ ഞങ്ങളടെ വീടിന്റെവിടെന്ന്. രണ്ട് കിലോ രണ്ട് മണിക്കൂർ ദൂരമുള്ള ഒരു ഹോസ്പിറ്റല കാണിക്ക തിരുവനന്തപുറത്ത കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട ഇൻ്റെ ആവശ്യത്തിനായിട്ട് ഞാനിപ്പോൾ ഇവിടാ നിൽക്കുന്നത്. പിന്നെ പഠിക്കാനും കൂടെ ഇവിടോട്ടാക്കി. ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. അടുത്ത വർഷം തൊട്ട് ഹസ്ബൻഡിൻ്ന്റെ വീട്ടിലോട്ട് പോയി അവിടെ സ്കൂളിലോട്ട് ആക്കാം മന്ന് പറഞ്ഞ്. അവക്ക് ഇത്തിരി എല്ലാം ചെയ്യാനുള്ള താമസമുണ്ട്. അവക്ക്
ലേട്ടാ സംസാരിക്കൂലേ? ഹലോ?
തോമസം അങ്ങനെ അതെ
ആ ആ. സംസാരിക്കൂല്ലേ?
സംസാരിക്കൂലാ. പക്ഷെ വാക്കുകളെ പറയൂ. കേക്കാവോ ഹലോ.
ആ കേക്ക് കേൾക്ക്ന്ന്. കേൾക്കാം കേക്ക കേൾക്കാം.
ആ അപ്പം സംസാരിക്കും. അവൾ വാക്ക്കൾ ഇങ്ങനെ പാപ്പം താ, ചായ താ. അങ്ങനെയൊക്കെ രണ്ട് വാക്കുകൾ ചേർത്തേ പറയൂ. ആവശ്യങ്ങൾ അവള് പറയും. നമ്മൾ പറയുന്നതേക്കെ അവൾക്ക് മനസ്സിലാവും. പക്ഷെ എഴുതാൻ പഠിക്കാൻ- അങ്ങനെ എ ബി സി ഡി പറയാനോ, അല്ലെങ്കിൽ ഒന്നേ രണ്ടേ പറയാനോ അങ്ങനെയൊന്നും ആളായിട്ടില്ല.
ആ. അത് അറിയുന്നില്ല.
അത് ഇപ്പോ ഒരു അഞ്ചു വയസ് ഇപ്പോ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് അഞ്ചു വയസാവും. എങ്കിപ്പോലും- ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സിൻ്റെ വളർച്ചയേ ഉള്ളൂ. അല്ല ഈ ക്രോമസോമിന്റെ പ്രശ്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്പീച്ചെറാപ്പി ഫിസിയോതെറാപ്പിയൊക്കെ കൊടു- ത്ത് ആളിനെ റെഡിയാക്കി എടുക്കാണ്.
ആഹ ഇപ്പൊ അങ്ങത്തെ- തെറാപ്പി ചെയ്താല് -
തെറാപ്പിയൊക്കെ ഉ ആ ഉണ്ട് ആ ഇപ്പൊ നമ്മൾ തെറാപ്പി- ചെയ്യുന്നതിലൂടെ തന്നെ നമ്മക്ക്- ആ എന്താ വിദ്യാഭ്യാസവും കൂടെ കൊടുക്കണം അവർക്ക്. ഇപ്പം മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ പോയിരിക്കാനും-
ആ ശരി. അതെ അതെ, അങ്ങനത്തെ കൊറെ കുട്ടികൾ ഇണ്ട-
ഇമ് ഉം. തെറാപ്പിക്ക് വരുന്ന ഒരുപാടണ്ട്. ഉ. ൻ തെറാ - പ്പിയൊക്കെ കൊടുക്കുന്നുന്നത് കൊണ്ട് എല്ലാം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ കഴിഞ്ഞാല്- പിന്നെ കുഞ്ഞിന്റെ പഠനം, മു മുടങ്ങും. ആ ഭർത്താവി്ന്റെ വീട് ദൂരാ ണ്. ഇവിടുന്ന് അഞ്ച് മണിക്കൂർ യാത്രയുണ്ട്. എൻറെ വീട്ടീന്ന് അഞ്ച് മണിക്കൂർ യാത്രയുണ്ട്. അത്രട്ട, അപ്പ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പ ഇവിടെ നിക്കുന്നു. ആ് ഇവിടെ അടുത്താണ്. ആ ചെയ്യാനും എല്ലാം അടുത്തുണ്ട്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ- രണ്ട് മണിക്കൂറൊക്കെ യാത്ര ഈ യ്താൽ മതി. ഭർത്താവിന്റെ വീട്ടീന്ന് ആശുപത്രിയിലേക്ക് എത്തി- എത്തുമ്പോ തന്നെ ഉച്ചയാകും. എത്രയൊക്കെ രാവിലെ നമ്മൾ ഇറങ്ങിയാലും ബ്ലോക്കും കാര്യങ്ങളുംക്കെ കഴിഞ്ഞ്-
ആഹ് ഉച്ചയാകും -
നമ്മളിവിടെ കണികന്നെ പക്ഷെ അവിടുത്തെ ചികിത്സ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളിവിടെ വന്ന് കാണിച്ചു മൂന്ന് നാല് വർഷം കൊണ്ട്- പ്പാൾനെ ഇവിടാ കാണിക്കുന്നെ ആളും ഒക്കെയായി വരുന്നുണ്ട്ടാ. പക്ഷെ എല്ലാ- ത്തിനൊരു താമസം അതേ ഉള്ളു പ്രശ്നം. വേറെ കൊഴപ്പങ്ങളൊന്നു ഇല്ല.
ആ ആ് അത് ലൈറ്റ് ആയെ ലൈറ്റ് ആയേ വരുത്തുള്ളൂ. ഇപ്പൊ ഒരു അഞ്ചു വയസ് കുഞ്ഞിനെടുത്ത് നോക്കുമ്പോൾ അവക്കൊരു രണ്ട് വയസെ ഉണ്ടാവുള്ളു. ഇപ്പ ആറ് വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പോ അവക്കൊരു മൂന്ന് വയസ്സ്. അങ്ങനെ ആ ഒരു അത്രോം ഏയ്ജ്- ഒത്തിരി പുറകിലോട്ടാണ്. അവളുടെ ഡെവലപ്മെന്റ്സ്- പിന്നെ ഒക്കെ ഇതാക്കിയ ജീനുകളാണ് നഷ് ക്കണ്. അപ്പൊ നമുക്കിനി പുതിയ ജീനുകളൊക്കെ കേറ്റി ഇടാൻ അങ്ങനൊന്നും പറ്റൂല. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി ഒക്കെ കൊടുത്ത് ആളിനെ റെഡിയാക്കി എട്ക്ക. അത്രയേ ഉള്ളു
അതെ അതെ. അല്ലാതെ ഇവ ശരിയാക്കി തരോ?
അള്ള എല്ലാം റെഡിയാക്കി തരും. പടച്ചോന്റെയ്യിലാണെല്ലാം.
അതന്നെ. ഇത് എന്ത് ഉച്ചക്കത്തെ ജോലിയെല്ലാം കഴിഞ്ഞ
ത്തേക്ക് ചോറുണ്ട് ഇന്നലത്തെ അവിടെ എന്താ? തോലിക്ക് പറയുന്ന കൊഴുവ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നെ ന്നത്തല്ല്ആ അപ്പം അ ആഹ് അത് കറിയുണ്ട്. ആഹ് അത് തന്നെ.
ചോപ്പ് കളറായിട്ട്.
ഉം അത് തന്നെ അത് തന്നെ.
ഉം നെത്തലന്ന് പറയും ഹ രാവിലെ എന്നാ കറി വെച്ചാ?
അയിന്റെക്കറിയുണ്ട്. ഹലോ. കേക്കാവോടാ കുഞ്ഞിനേ. ചോറ് കൊണ്ട് പോണം അതിന് എന്തെങ്കിലും കറി നത്തിൽ വറുത്തും കൊടുത്ത് ഇച്ചിരി തോരനും. ആഹ് ക്യാരറ്റില്ലേ ക്യാരറ്റ് ക്യാരറ്റിന്റെ ഉപ്പേരിന്നല്ലേ നിങ്ങളെ അവിടെ പറയുന്നേ? ഉപേരിന്നങ്ങാണ്ടാ തോന്നുന്നു തോരൻ പോലെ നമ്മ നമ്മള വറ വ് ആ അത് തന്നെ.
ആഹ അതാ ആക്കിയെന്തോ?
ഉ അങ്ങനെ ആാക്കി.
ഉം
ഇന്നത്തെ ഏകദേശം കഴിഞ്ഞിനി അലക്കല് പണിയുണ്ട് അലക്കല് തൂക്കല്. അങ്ങനെയൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി കുഞ്ഞ്. ങ്ങള ഉള്ളതോണ്ട് അലക്കാൻ എന്നും കാണും പക്ഷെ ഉണങ്ങോ അതും ഇല്ല.
മഴ ആയത് കാരണം ഇ പോ ഒണ ങ്ങുന്നില്ലല്ലോ ഈ ഇപ്പോ മഴ ഉണ്ടായിട്ടാ ഈ ജൂൺ മാസം. ഫുള്ള് മഴ ഉണ്ടായിട്ടേ ഇല്ല ജൂലൈയിലാണ്.
അത് തന്നെ അത് തന്നെ ആ പക്ഷെ എങ്കിലും കഴിഞ്ഞ വർഷത്തെ. അത്ര മഴയൊന്നും ഈ പ്രാവശ്യം ഇല്ല അതുപോലെ തന്നെ ഹയർ. അല്ലെന്നുണ്ടെങ്കി എന്തെല്ലാം അപകടങ്ങളല്ലേ ഓരോ സമയത്ത് നമ്മൾ കേട്ടോണ്ടിരുന്നത്.
അതെ അതെ മഴ കുറവ് മഴ വന്ന്.
ഉം മഴ വേണം ഉം. വേനൽ സമയത്ത് എന്തായിരുന്നു ഇവിടെ. ശോ വേനലിനൊക്കെ നല്ല. നല്ല ചൂടല്ലായിരുന്നോ അപ്പൊ വെള്ളവും ബുദ്ധിമുട്ട്.
ആഹ് അത്
ബുദ്ധിമുട്ട് വരും ഉം നമുക്ക് ഈ മറ്റേ ആ ജപ്പാൻ വെള്ളമാണ്. അല്ലാണ്ട് കിണറൊന്നുല്ല ഇവിടെയൊക്കെ കിണർ കുഴിച്ചു കഴിഞ്ഞാലും. നല്ല വെള്ളം കിട്ടൂല ഉം ആഹ അതെ.
ബോർ ബോറല്ല.
ഓ
ബോർ അല്ലേ?
ആ വെള്ളമല്ലേ ആഹ ഇവിടെ ഓര് ഓര്ന്ന് പറയും ഒരു.
ആ
കയർപ്പൊക്കെ പോലെയൊക്കെയുള്ള വെള്ളമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ടെല്ലാം ജപ്പാനാണ് ഉം
ഇതല്ല ബുദ്ധിമുട്ടല്ലേ മഴ വരണം മഴ വന്നില്ലെങ്കിൽ വെള്ളം കിട്ടാലല്ലോ. ഇരണ്ടിനായങ്കും വെന്തിനതിനും പിന്നെ. രാവിലത്തെ ഇങ്ങനെ ആഹ് ശരി.
ആഹ്.